ഹലോ കേൾക് ആഹ് ആഹ് കേൾക്കാം കേൾക്കാം എന്തൊക്കെയാ
ഓഹ് എന്തൊക്കെയുണ്ട് പിന് മഴയൊണ്ടോ?
ആ മഴയൊണ്ട് അവിടെയാ
ഇവിടാ ഇന്ന് മഴ അങ്ങനെ പെയ്തില്ലംഉച്ചയ്ക്കു മുമ്പേ ഒന്ന് ചെറുതായിട്ടൊന്ന് പെയ്തതേ ഒള്ളൂ.
ആ ഇവിടെല്ലാം ഇന്ന് മഴ തന്നെയാ. രാവിലെ തൊടങ്ങിയതാ. ആ മഴ തന്നെയാണ്.
മ് ഉം
പിന്നേ എന്തൊക്കെയാ?
ഇവ്ടാ മഴയില്ല പിന്നെ
ചായയൊക്കെ കഴിഞ്ഞാ?
ചായ കുടിയൊക്കെ കഴിഞ്ഞു.
ആ എന്താ രാത്രി സ്പെഷ്യല്?
രാത്രി എങ്ങനെയാ ചോറ് തന്നെയാണോ അതോ
അല്ല ഇവ്ടെ എന്തെങ്കിലും വേറെ ഇണ്ടാക്കണം. ചോറങ്ങനെ കഴിക്കൂല ഉച്ചയ്ക്ക്. ഇല്ല ഇല്ല ഉച്ചയ്ക്കെ കഴിയ്ക്കൂള്ളൂ അവിടെയോ
ഷുഗർ ഒണ്ടോ അല്ലേ.
ഓഹ്
ഷുഗറോ അങ്ങനെ എന്തെങ്കിലും ഒണ്ടോ?
ഇല്ലില്ല അങ്ങനെയൊന്നും ഇല്ല പിന്നെ അരിഭക്ഷണം തന്നെ ആയി ആഹ്
ആഹ്
അവിടെ എങ്ങനെയാ ര
ങ്ങ രാത്രി ചോറ് തന്നാ കഴിക്കുന്ന രാത്രി ചോറ് തന്ന കഴിക്കുന്ന.
ആ അങ്ങനെ ആകുമ്പോ ജോലിയും കൊറയല്ലോ അല്ലെ.
ആഹ് അതെ രാവിലെ വെക്കുന്ന തന്നെ രാത്രി കഴിക്കും പിന്നെ എന്തെങ്കിലും സ്പെഷ്യല് വേണം എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും മേടിച്ച് കൈക്കാൻ നോക്കും.
ആഹ്
ഹലോ.
ഹലോ.
രാത്രി കയ്ക്കൂ അല്ലെങ്കില് . ആ സ്പെഷ്യൽ ആയിട്ടുള്ള ചോറാണെങ്കിൽ രാത്രി കഴിക്കൂം അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാകണം. നമ്മളെ രാവിലത്തെ കടികൾ ഉണ്ടാവൂല്ലേ രാവിലത്തെ ചായക്കെ ഉണ്ടാക്കുബോ ഉം. പിന്നെ വേറെന്താ.
ഉം വേറെ എങ്ങനെ കൃഷിയൊക്കെ എങ്ങനെ.
കൃഷി ഇവിടെ കുറച്ച് സ്ഥലെ ഉള്ളൂ അതില് ചെറുതായിട്ട് ചെയ്യും അവിടെയോ.
ആ ആ ഇവിടെയും നമ്മ വീടിനോട് ചേർന്ന് തന്നെ കുറച്ച്. ആണ്ട് അത് പച്ചക്കറി പച്ചമുക് വെണ്ടയ്ക്ക. പയറ് പാവക് പാവയ്ക്ക അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നടും. പിന്നെ കറിയേപ്പില എന്ന കറവേപ്പില ഒരു തോട്ടം പോലെ ശരിക്കുംണ്ട് കറിയേപ്പില.
ആഹ് ആഹ് ഇവിടെ നമുക്ക് കുറച് സ്ഥലൊള്ളൂ ആ ഒരു പരിമിതില് കഴിയ്ണതും ചെയ്ണ്ട്.
ഉം പിന്നെ വളർത് വളർത്തുന്ന മൃഗങ്ങള് വല്ലതും ഉണ്ടോ?
ലൗ ബേർഡ്സ് ഉണ്ട് അവിടെയോ?
ഇവിടെ ഉം പിന്നെ ഫിഷുണ്ട്.
ആഹ.
പിന്നേ പോത്ത് കോഴി.
ആഹ.
അതൊക്കെണ്ട്.
ആഹ നല്ല സ്ഥലം ഉണ്ടാവുംല്ലേ ക്ക് അതിനൊക്കെ വളർത്താനുള്ള.
അതെ ഓക്കെ ഒരു നിമിഷം.
വേറെ.
വിളിക്കാം ഹോൾഡ് ചെയ്യണേ.
ആ ഓക്കെ ഓക്കെ. ഹലോ.
ഹലോ.
ഹലോ.
ആഹ പറഞ്ഞോ.
ആ.
ആ ഹ്
പിന്നേ.
കേക്കാംവെയ്യ.
ഹലോ പ്പ കേക്ക്ന്ന്ണ്ടാ കേക്കുന്നുണ്ടാ.
ആഹ ആഹ കേക്കാം ആഹ് കേക്കാം കേക്കാം പറഞ്ഞോ പറഞ്ഞോ.
ആൻണ്ട്.
പിന്നെ എന്തൊക്കെയണ്ട് വിശേഷങ്ങള് ആ ചെറുതായിട്ട്.
ആഹ് ഇവിടെ നല്ലവിശേഷം മക്കളൊക്കെണ്ടാ.
ആഹ്.. ഉണ്ട് ണ്ട്.
ആഹ് പഠിക്കായിരിക്കുല്ലേ?
ആഹ് പഠിക്കാ. പിന്നെ, അവിടെ ആരെക്കെണ്ട് മക്കളുണ്ടാ.
ആഹ് അൻക്ക് രണ്ട് മക്കളുണ്ട്.
ആഹ്.
ഉം
ആണോ പെണ്ണോ.
രണ്ടും പെൺകുട്ടൃളാ.
ആണോ അഹാ എത്രയാ എത്രാം ക്ലാസ്സിലായി.
ഒരാള് നാലാം ക്ലാസിലും ഒരാള് ഇപ്രാവശ്യം എൽ. കെ. ജി. ചേർത്തീട്ടെള്ളൂ.
ഓ, ഓ, ആഹ്. പിന്നെ മഴയൊക്കെണ്ടാ അവ്ടാ.
ഇവടെ മയതന്നെ താ ഇപ്പളെല്ലാം ങ്ങനെതേരാതെ പെയ്യുന്നുണ്ട്.
ആഹാ ഇവിടെ ഉച്ചെക്കെന്ന് പെയ്തിട്ട് ഇപ്പൊരനക്കെല്ലാതെ ങ്ങനെരിക്കാ.
ക്കും തന്നെ സംഷെയാ മയതിന്നെ നല്ലമയാ. ആഹ്. ന്ന് മുറ്റതന്നെ കാര്യയിട്ട് എറങ്ങാൻ പറ്റീട്ടില്ല ആഹ്, കഴിച്ച്, കഴിച്ച്.
ആഹ് ആഹ് ആ ഇല്ല ല്ല കഴിച്ചില്ല ഇവിടേക്കിരിക്കുന്നേള്ളൂ.
ആഹ്.
ഉം
പിന്നെ മക്കള് പഠിക്കാ.
ആഹ്, പഠിച്ചോണ്ടിരിക്കാ.
ആഹ്.
ഉം.
അവരെ പഠിപ്പിക്കാൻ തന്നെ കൊറേണ്ടാവല്ലോ ല്ലെ. ഉം അവരെ അവരെ പഠിപ്പിക്കാനുമാ തല് അമ്മള് ചെയ്തോട് ക്കാനും ഒരുപാട്ണ്ടാവും അതെന്നെ ഞാൻ പറിം മക്കളോട്. ഈ ഒരു പഠ്ത്തം ഞാ ഞമ്മള് പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു നെലേലെത്തീട്ടുണ്ടായിരുന്നുന്ന് ഒരുപാട് വർക്ക് ചെയ്യാനും വരച്ചൊടുക്കാനും ഉണ്ടാക്കി കൊടുക്കാനും.
തലെക്ക് പ്രാന്താ.
നമ്മളൊന്ന് ഫ്രീ ആയിട്ടിരിക്കാന്ന് വിചാരിക്കുമ്പളാ ഇവര് വരും അത്ണ്ടാക്കെണം ഇത്ണ്ടാക്കണെന്നും പറഞ്ഞിട്ട്.
ട്ടും കാര്യല്ലാ രാവിലെ പള്ളീ ട്യൂഷൻ. സ്കൂള് ഇതെല്ലാം കഴിഞ്ഞെതും പുള്ളേരാകെ. തേടാവും ഹങ്ങനെ.
പിന്നെ, ഇന്നന്നെ ക്യൂബ് ണ്ടാക്കണം ന്നെല്ലാം പറഞിട്ടാ വന്നത്.
ആഹ് ആ ഹ് ഹ് പിന്നെ.
വേറെന്തൊക്കെയാ എന്താ സ്പെഷ്യൽ വല്ലോംണ്ടാ രാത്രിയിലത്തേക്ക്?
ഇന്ന് മന്തിയായിരുന്നു ഉച്ചെക്ക് അത് തന്നെ അതുകൊണ്ട് രാ ത്രത് കഴിക്കും, അല്ലെങ്കില് എന്തെങ്കിലും ണ്ടാക്കെണം ആഹ്.
ഉം രാത്രിയിലും ചോറ് തന്നെയാ കഴിക്കുന്നെ?
അല്ലല്ല ചോറ് കയിക്കൂല.
ആഹ് കാപ്പിയൊക്കെ ഉണ്ടാക്കൂല്ലെ.
ആഹ് പിന്നെ ഇന്ന് ത് മന്തി ആയത് കൊണ്ട് മന്തി ബിരിയാണി അങ്ങനെ. ക്കാണെങ്കില് എന്ത് ചെയ്യും രാത്രി കഴിക്കും അല്ലെങ്കില് എന്തെങ്കിലുണ്ടാക്കണം.
ഓഹ് ഓഹ് ഒ
പിന്നെ, എങ്ങനെ?
കൂട്ടു കുടുംബാണോ?
ആഹ് ആണ് ആണ് ആണ് എല്ലാരും ഒരുമിച്ചുണ്ട്. ഉം
ആഹ്.
അതണ്ട് ഇങ്ങനെ ക്കങ്ങ് പോവുന്നു. സപ്പറേറ്റ് ആവണം. ഓഹ് ഒരു വിധം, തട്ടിയും മുട്ടിയും ഒക്കെ ഇങ്ങനെ അങ്ങ് പോവും.
വീടെടുക്കുന്നുണ്ടാ?
ആഹ് ഒടനെ വെക്കണം ഒരെണ്ണം ആഗ്രഹം ഉണ്ട്.
ആഹ് നിങ്ങള് മൂത്ത ആളാണോ?
ആഹ് മൂത്തത് അല്ല.
ആഹ് ഓര് വേറെ താമസിച്ചതാ?
ആഹ് ഏഹ് ഞാൻ നടുക്കത്തതാ. ഇനി എനിക്ക് മുതിർന്നര് ഇക്ക ഉണ്ട്.
ആഹ്.
ആങ്ങള ഉല്ല ആങ്ങള.
ആഹ് ആഹ്.
ഉം
പിന്നെ?
പി പിന്നെ എന്താണ്?
ഇങ്ങള് ഹസ്ബന്റിന്റെ വീട്ടിലായിരിക്കുല്ലേള്ളത് അല്ലെങ്കില് ഇങ്ങള വീട്ടി തന്നെയാ.
ഇല്ല ഇപ്പ ഇവിടെ കൊറ്ച്ച് ദിവസായിട്ട് ഇങ്ങ് വന്ന്. എന്റെ വീട്ടിൽ വന്ന്. ആഹ് അങ്ങനെ.
ആഹ്.
ആഹ് പിന്നെ എന്താ?
പിന്നെന്ത നല്ല വർത്തനം.
നിങ്ങള് വീട്ടില് ഏ നിങ്ങൾ മാത്രേള്ളൂ ഫാമിലി.
ആഹ് നമ്മള് വേറെ താമസ
ആഹ്
ആഹ് നമ്മളിപ്പം അഞ്ച് വർഷായി ഏകദേശം.
അഞ്ച് വർഷം ആഹ് ആഹ് ഉം പിന്നെ.
ഉം വേറെ വേറെന്ത് നല്ല വിശേഷം ഉം ഇനി കൊറെ ലേറ്റ് ആവോ ഭക്ഷണം കഴിക്കാന്?
ആഹ് നമ്മള് എങ്ങനെല്ലെലും ഒരു പത്ത് പത്തരയക്ക അയിന് പത്ത് മണിക്കുള്ളില കഴിച്ച് കേറും.
ആഹ്.
ഉം
പിന്നെ മക്കളന് പഠിക്കല്ലും ചെയ്തിട്ട് അങ്ങനെ ഒർങ്ങൊള്ളുല്ലേ.
ആഹ് പഠിച്ച് എല്ലാര കൊറെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ചെയ്യിപ്പിച്ച്.
ആഹ്.
ഫുഡും കഴിച്ച് കേറി കെടന്ന് രാവിലെ എണീക്കണം.
പിന്നെയും ട്യൂട്ടി തൊടങ്ങണല്ലേ.
ആ
ഉംഹ് ഇത് തന്നെ റിപ്പീറ്റേഷൻ. പിന്നെന്ത് വിശേഷം?
ഇത് ലോക്കായി കെട
ആഹ് എന്നാ പിന്നെ വിളിക്കല്ലേ.
അമ്മ വരാറായി
ആഹ് ആഹ്.
ശരി എന്നാ വിളിക്കാം കേട്ടോ
ആ ഓക്കെ
കഴിഞ്ഞിരുന്ന പിന്നെ